ഹലോ
കേൾക്കാമോ
ഹലോ ആഹ് കേൾക്കണില്ലേ.
ആഹ് കേൾക്കാം
ആഹ് ആഹ് കേൾക്കണ്ട് കേൾക്കുന്നുണ്ട്. എന്തെല്ലാ വിശേഷം
നല്ല വിശേഷം അവിടെയൊ?
ഇവിടെ സുഖാണ് ഫുഡ് കഴിക്കല് കഴിഞ്ഞിലേ
ആഹ് ഫുഡൊക്കെ കഴിച്ചു.
എന്തായിരുന്നു ഇന്ന് സ്പെഷ്യല്
സോയാബീൻ
സോയബീനും ചോറും
അവിടെ എന്തായിരുന്നു
ഇവിടെ നെയ്ച്ചോറ് ഉം പിന്നെ എന്താ വർക്ക് എന്തെങ്കിലും ചെയ്യണ്ടോ?
ഏയ് ഇല്ല ഇല്ല പഠിക്ക
പഠിക്ക ആഹ് അപ്പൊ സ്കൂളുണ്ട ഇന്നണ്ടോ?
കോളേജില.
ഏഹ്
കോളേജിലാ പഠിക്കണെ.
ആണോ ആഹ് ആഹ് അത് ശരി എവിടെ
ഇല്ല ഇല്ല ഇല്ല ഇല്ല വർക്ക് ചെയ്യുന്നില്ല ഹൗസ് വൈഫാ. ആഹ് എവിടെ കോളേജ് കോളേജ് എവിടെയാ?
വീടിന് അടുത്ത് തന്നെയാ
ആണോ ആഹ് ആഹ് ഓ ശെരി.
വീടിന്റെ അടുത്ത്
പിന്നെന്താ ഇന്ന് ആഹ് ആഹ് ഇന്നപ്പോ ലീവാ ഇന്ന് കോളേജ് ലീവല്ലേ ഹലോ
ആഹ്
റൈഞ്ചിൻ്റെ പ്രശ്നമുണ്ടോ
കുറച്ച് പോയാ മതി ഉം.
ഏഹ്
അല്ല അലോ കേൾക്ക പറഞ്ഞോ?
റേഞ്ചിന്റെ പ്രശ്നുണ്ട് ആഹ് ആഹ് റേഞ്ചിന്റെ പ്രശ് കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട് റേജിന്റെ പ്രശ്നം ഉണ്ടോ ചോയിക്ക ഹലോ അഹ് ഹലോ ആഹ് എനിക്ക് കേൾക്കണണ്ട് അവിടെ കേക്കണില്ലേ.
ഇല്ല ഇല്ല എനിക്ക് കേൾക്കാൻ പറ്റുന്നണ്ട്
ആഹ് ഇങ്ങട്ട് കേൾക്കണണ്ട്
ഇല്ലല്ല.
ഇങ്ങട്ട് കേക്കുന്നുണ്ട് കട്ടി ആഹ എനിക്ക് കേൾക്കണ് ണ്ട്. ആഹ് ആഹ ആഹ ആഹ
ആ
പിന്നെ എന്താ ആ ആ കേൾക്കണ്ട്. ആഹ അതെ ആ എനിക്കും കേൾക്കുന്നുണ്ട് പക്ഷെ എന്തോ റേഞ്ചിന്റെ എന്തോ പ്രശ്നം ഉണ്ടത്തുന്നുണ്ട് ആ
അവിടെ ണ്ടോ?, ഇല്ലാ എനിക്ക് കേൾക്കാം കട്ട്. ഏഹ്?
കോളേജിന്ന് ലീ ഇന്ന് ലീവാണോ?
ആ ലീവാ ലീവാ.
ഏഹ്
പിന്നെ?
പിന്നെന്താ?
അവടെ എന്തൊക്കെണ്ട് വിശേഷം?
വിശേഷം എന്താ അങ്ങനെ പോണു. കുട്ടികളൊക്ക്‌ന്ന് ലീവാണ് സ്കൂള്ല്ലല്ലോ അപ്പൊങ്ങനെ രിക്കാണ് വെറ്തെ. ഉം, കുട്ടിയേളെ കൂടെ.
ആഹ് ഇന്നോ?
ഇന്ന് അവ്ടെ ലീവാ?
ആ ലീവാ.
ആഹ് ആഹ്.
ഉം പിന്നെ അവിടെ ചക്കേം മാങ്ങക്കെണ്ടോ?
എവിടെ ചക്കീം മാങ്ങേന്റൊക്കെ കാലം കഴിഞ്ഞില്ലേ ഇവിടന്നും ഇല്ല്യാ.
ആഹ്.
ഉം, ഒക്കെ മഴക്കാലാവുന്നതിന്റെ മുന്നേ കഴിയും.
ആഹ് തീർന്നൂലേ?
തീർന്നു ഉം.
ഉം ഇവ്ടെ കൊറച്ചൽത്തൊക്കെ
ആ ആഹ്. മഴല്ലേ നല്ലോണം?
ഇപ്പല്ലാ.
ആ
ആഹ് മഴ
ആഹ്.
ഉം ഇന്നൊക്കെ നല്ലോണംപെയ്ത്. ഇന്നലൊക്കെ നല്ലോണം പെയ്തിലേ?
ആഹ് ഇന്നലെ നല്ലോം പെയ്തു. ഇന്നൊന്നും രാവിലെ കൊറച്ചേരം പെയ്തു. പിന്നെ പെയ്തില്ല ആ
ഉം, അവടെ നല്ലം മഴ പെയ്തുക്കുണോ? ആടെ നല്ല മഴയ എപ്പളും ഹലോ, ഹലോ,